കേക്ക്ന്ന്.
ആഹ് ഉവ്വല്ലോ കേൾക്കാം കേൾക്കാം കേൾ ക്കാം ഞാനേ ഞാൻ തന്നോട് പറഞ്ഞ്ണ്ടായിരുന്നില്ലേ നമുക്ക് പുറത്തേക്ക് പോവാനുള്ള ജോലിയുടെ കാര്യം.
ആ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായി നീ അന്വേഷിച്ചോ?
ആ ആ അന്വേഷിച്ചിണ്ട് ഞാന് നമ്മളിപ്പോ എഹ് അവിടെ പോയി പഠിക്കാണെന്നുണ്ടെങ്കല് നമുക്ക് ഇങ്ങോട്ട് സ്റ്റൈഫന്റ് കിട്ടും അപ്പൊ ഞാൻ അ തിനെ കുറിച്ച് അന്വേഷിച്ചിണ്ടായിരുന്നു ആ നമുക്കൊരു ആ ആ അവിടെ പോയി പഠി ഇവിടുന്ന് പഠിച്ചു പോവാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ല ഒന്നൊന്നെമു ക്കാൽ ലക്ഷത്തോളം നമുക്ക് അവിടുന്ന് സാലറി ഇണ്ട് പക്ഷേ അതിന് നമ്മൾ ഇവിടെ ഒരു നാലഞ്ച് വർഷം പഠിക്കണ്ടേ അപ്പ അതിലേറെ ബെ റ്റർ പറയുമ്പോ നമ്മളിപ്പോ ഇവിടുന്നു ഒരു ജർമ്മൻ കോഴ്സ് ഒക്കെ എടുത്തിട്ട് ജർമ്മൻ ഭാഷ പഠി ക്കണോലോ ഇപ്പോ ജർമ്മനി പോണം എന്നുണ്ടെങ്കി നമ്മള് ജർമ്മൻ ഭാഷ പഠിക്കണം. ആഹ് അപ്പോ നമ്മുക്ക് എന്തെ യ്യാം ഒരാറ് മാസത്തെ ജർമ്മെൻ ഭാഷ പഠിക്കാ നമുക്ക്പ്പോ പോവ്മ്പഴത്തേക്ക് കൊറ ച്ചെമൗണ്ട് പൈസ ചെലവാവാണെങ്കിലും നമ്മക്കൊരു ജർമ്മൻ കോഴ്സ് ഏഹ് നമുക്ക് ജർമ്മൻ ഒരു ആ ഭാഷ പഠിച്ചേന് ശേഷം നമുക്കവിടെ പോയിട്ട് പഠി ക്കാണ്ന്ന്ണ്ടെങ്കി നമുക്ക് നമുക്ക് ഇങ്ങോട്ട് പൈസ കിട്ടും ഉം ഏഹ് പഠിക്കുന്ന സമയ ത്ത് തന്നെ നമുക്ക് ഇങ്ങോട്ട് ഏകദേശം ഒരു ലക്ഷം രൂപയോളം നമുക്ക് കിട്ടും നമ്മൾടെ അവിട്ത്ത ഏഹ് താമസത്തിനുള്ള പൈസ കൊടുക്കാം അതേപോലെ നമ്മളുടെ ഭക്ഷണത്തിന്റെ പൈസ എല്ലാം അതില് അടങ്ങും ഇപ്പൊ അതില് ബാക്കി വരുന്ന പൈസ നമുക്ക് എന്തെയ്യാം നമ്മുടെ വീട്ട് ലേക്ക് അയച്ച് കൊടുക്കാൻ ചെയ്യാം അപ്പൊ നമുക്ക് എന്ത് ചെയ്യുന്നില്ല അവിടെ അഹ് അത് അത് അത് ഞാന് ഇങ്ങനെ ഒരു ഇതില് നമ്മളുടെ ഇങ്ങനെ സെർച്ചെയ്തപ്പളേ ഏഹ് കിട്ടിയതാ പിന്നതേപോലെ പത്രത്തിലൊക്കെ കണ്ട്ണ്ടാര്ന്നു പിന്നെ വടെട്ത്ത് കൊറ്ച്ച് പേര് ആഹ് അട്ത്ത് കൊറ്ച്ച പേര് ഇത്പ്പോ ചെയ്യ്ന്ന്ണ്ട് ഈ ഒരു ഇത് ചെയ്യ്ന്ന്ണ്ട് ജെർമ്മൻ ആഹ് ജെർമ്മൻ ഭാഷ പഠിക്ക്ന്ന്ണ്ട് അപ്പവരൊക്കെ എന്താന്ന് വെച്ചാല് പൊർത്ത് പോയിട്ട് നന്നായിട്ട് പൈസണ്ടാക്കാന് ഇള്ള പരിപാടി പഠിക്കാണ് ആഹ് അപ്പൊ ഈ എ എന്തായാലും പ്പൊ ഇഷ്ടം പോലെയ്ണ്ട് ന്നാ പക്ഷെ വാല്യൂ നമ്മൾടെ സർട്ടിഫിക്കറ്റിനാണ് ട്ടോ അത് കൊറ്ച്ചും കൂടെ ഒരു ഇത് ഹേ അവടെ പഠിച്ചാലും നമ്മക്കിവടെ വന്ന് ജോല്യയ്യെണെങ്കിൽ നമ്മൾടെ നാട്ടിലും ഉം കേരളത്തിൽ വന്ന് ജോല്യെയ്യെണെങ്കിൽ നമ്മൾടെവ്ട് ത്ത് എന്തോരെക്സാമൊക്കെഴ്തി പാസ്സാവണം പക്ഷെ നമ്മള് അവിടെതന്നെ കൊർച്ച് നാള് ജോല്യെയ്ത് കഴിഞ്ഞാ തന്നെ നമ്മൾ രെക്ഷപ്പെടും ഒരു നാലഞ്ച് വർഷൊക്കെ നിന്ന് കഴിഞ്ഞാ നമ്മള് രക്ഷപ്പെടോല്ലോ ഏഹ് പിന്നീട് നമ്മക്കിവടെന്തെങ്കിലും കോഴ്സ് അല്ലാ നമ്മളിവടെ കോഴ്സ് ചെയ്യാനാണെന്ന്ണ്ടെങ്കി നമ്മളൊരു നാലോ അഞ്ചോ വർഷ ത നമ്മൾപ്പോ ബി എസ് സി നെഴ്സിങ്ങാണ് ചെയ്യ്ന്നെന്ന്ണ്ടെങ്കിൽ അതൊര് അഞ്ച് വർഷത്തെ നാല് വർഷത്തെ കോഴ്സാണല്ലോ
ഉം ഉം
നാല് വർഷത്തെ പഠനല്ലേപ്പത് വരുന്നേ അത് പഠിച്ചിട്ട് നമ്മള് എന്തെയ്യാ ആഹ് അവിടെത്തേക്ക് പ്പോ ഈത് ഈ ജെർമ്മെൻ ഭാഷൊരാറ് മാസം പഠ്ച്ചേനേഷം നമ്മളങ്ങോട്ട് കേറിപ്പോവാ
ആഹ് ആഹ് ആഹ്
അവര് ഇന്റർവ്യൂകളൊക്കെ അവര് സെറ്റെയ്തെരും ഇതിപ്പോ നമ്മളെവിടെയാണോ പഠിക്കാനുദ്ദേശ് ച്ചവര് തന്നെ നമുക്കെന്തെയ്യും ഇതിനുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നമു ക്ക് ആഹ് പറ്ഞ്ഞെരും അപ്പം നമുക്കെന്തെയ്യെണ്ടാ മറ്റുള്ളവരായ്ട്ടുള്ളതിനൊന്നും നമ്മൾ ക്ക് ആലോയ്ച്ച് ബുദ്ധിമുട്ടണ്ട
ഉം ഉം ഉം ഉം
അപ്പാ അങ്ങനെ പഠിച്ചു പോവാണ്ന്ന്ണ്ടെങ്കില് അവിടെ ചെന്ന് കഴിഞ്ഞാ നമ്മൾ രെക്ഷപ്പെട് കയ് കാരണം നമുക്ക് നേരിട്ട് ജോലിയിലേക്ക് കേറാം നമ്മളത് ആഹ് ആഹ് നമ്മളതിന്റെത് പാസ്സായി കിട്ടാണെങ്കി നമ്മള് ക രക്ഷ് രക്ഷപ്പെടും ഉം ഇതില് ഇതിനാ ഏയ് ഒരു നാല് നാല് സാ ഏ വിഷയങ്ങളാണ് വരുന്ന് തോന്നുന്നു ഏവൺ ഏറ്റു ബീ വൺ ബീറ്റു ഇങ്ങനെ നാല് ഒരു വിഷയങ്ങളാണ് വെര്ണെ അതില് ഈ രണ്ട് രണ്ട് രണ്ട് തിന് മാത്രാണ് രണ്ട് ത് മാത്രേ ഫീസടക്കേണ്ടതായ്ട്ട് വര്ണൊള്ളൂ ഏ വണ്ണിന് ഫീസടച്ചാ ഏറ്റൂന് ഫീസ്ടക്കണ്ട അതേപോലെ ബീവണ്ണിന് ഫീസ് സടച്ചാ ബീറ്റൂന് ഫീസടക്കണ്ട പിന്നതേപോലെ പരീക്ഷയ്ക്ക് മാത്രമാണ് ഫീസ്ടക്കേണ്ടതായ്ട്ട് വരുന്നു നമ്മൾ പൈസ അടക്കേണ്ടതായിട്ട് വരുന്നൊള്ളു
അയ്ശെരി ആഹ്
അങ്ങനെ നല്ല നല്ല ഒരു ഓ അവസരങ്ങള്ണ്ട് നമ്മളെ ആഹ് നമ്മളിത് അന്വേഷിക്കാത്തത് കൊണ്ടാണ് പണ്ട അതുപോലെ അല്ല നമ്മള് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സാധ്യതകള്ണ്ട് ഉം ഇനിപ്പോ വേറെന്ത് ജോലി ക്കാണെങ്കിലും നമുക്ക് പോയി പഠിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മള് ഈ ഒരു ബാഷ പഠിച്ചിണ്ടാക്കണം
ആഹ് ഇപ്പൊ ജർമ്മനിയിലേക്ക് പോണെങ്കി ഈ ബാഷ വേണല്ലേ
ബാഷ പഠിക്കണം അത് ആറു മാസത്തെ ഒരു കോ ഇതാണ് അവര് പറയ്ന്നത് ആറ് മാസം ക്ലാസ് ആഹ് ക്ലാസ് രൺ ആഹ് ഒര് രണ്ട് ലെവലിൻറത് ക്ലാസ്സ് ഓൺലൈനായിട്ട് ചെയ്താലും മതി രണ്ട് ലെവലിൻറത് ഓഫ്‌ലൈൻ ആയിട്ട് ചെയ്യണം ലാസ്റ്റ്ത്തെ രണ്ട് ലെവലിന്റെ ഏഹ് ആഹ് ലാസ്റ്റ്ത്തെ എക്സാമും ആഹ് ലാസ് റ്റ്ത്തെ എക്സാമ് മാത്രം നമ്മക്ക് ആഹ് അവിടെ ചെയ്യാൻ പറ്റില്ല പൊറത്ത് ങ് അതിന്റേതായ ഏഹ് എക്സാം എവിടെയാണോ നടക്കുന്നേച്ചാ പരീക്ഷ എവിടെ ക്കുന്നേച്ചാ അവടെ പോയിട്ട് എഴുതേണ്ടി വരും. അല്ലാത്തതൊക്കെ നമ്മള് പഠിക്കുന്നത് എവിടെയാണ്
അവിടെ പരീക്ഷ എഴുതാല്ലേ ഉം ഉം അയിനൊക്കെ എന്താ ഫീസൊക്കെ നല്ല ഉണ്ടോ
ഫീസ് ആഹ് ഇല്ല നമുക്ക് എ വണ്ണിന് ഇരുപതിനായിരം ആണ് വര്ണത് ആഹ് ബി ടു വിന് ഇരുപതിനായിരം അങ്ങനെ ബി ടു വിന് മുപ്പതിനായിരം എ വണ്ണിന് ഇരുപതിനായിരം അങ്ങനെ അമ്പതിനായിരം ആണ് വര്ണത് ആഹ് അപ്പ പിന്നെ നമക്ക് എക്സാം ഫീസ് വരുന്നുണ്ട് അതിന്റെ. ഒരു ആറ ആറ് ങ് എക്സാമാ വര ആറോ നാലോ ആഹ് ആഹ് നാല് എക്സാമ അപ്പ നാല് എക്സാമിന് ആറായിരം വെച്ചിട്ട് റ്റണ് ഫീസ് വരും. ഒര് എക്സാമിന് ആറായിരം രൂപ. അത് നമുക്കിപ്പൊ രണ്ടെണ്ണം എഴുതി ഇട്ത്ത് കഴിഞ്ഞാല് പിന്നീട് ഞാൻ എഴുതുന്നുള്ളു ബാക്കി പൈസേന്റെ കൊറവുണ്ടെങ്കി പിന്നീട് നമ്മ ക്ക് എഴുതുമ്പ എന്ത് ചെയ്താതി ആഹ് പരീക്ഷേന്റെ പൈസ അടച്ചാ മതി. ഉം മുന്നേ കൂട്ടി അടക്കെണ്ട പരീക്ഷേന്റെ പൈസ മുന്നേ കൂട്ടി അടക്കണ്ട. പക്ഷെ നമ്മള് ഈ ഒരു ഭാഷ പഠി ക്കാനുള്ള പൈസ നമ്മള് അവര്ടെ പൈസ നമ്മള് മുന്നേ കൂട്ടി അടച്ചു കൊടുക്കണം ഉം ഉം ഉം പക്ഷെ ഒരുപാ ഇപ്പ എല്ലാ കു ട്ടികളും ഇതു തന്നെ ചെയ്യുന്നേ. പ്ലസ് ടു കഴിഞ്ഞേന് ശേഷേ ആഹ് പ്ലസ് ടു കഴിഞ്ഞേന് ആഹ് ഇത് ചെയ്യാം അവിട പോയി പഠിക്കണം അവിട നേ
അവിട ഇപ്പം നമ്മള് എന്താ പഠിക്ക്‌യാ ഇതിപ്പ നമ്മള് ജർമ്മൻ ഭാഷ നാട്ടിന്ന് പഠിച്ചുപോയി അവടെ പിന്നെ നമ്മള് എന്താ പഠിക്ക് ഹലോ ഹലോ
കേൾക്കുന്നില്ലേ ആഹ് അവട പോ അവടെ പോയിട്ട് നമുക്ക് നേഴ്സിങ് പഠിക്കാൻ പറ്റും
ഉം നഴ്സിങ് അല്ലേ നഴ്സിങ് മാത്രേ ഒള്ളൂ വേറെ എന്തെങ്കിലും ഇണ്ടോ?
ആഹ് പല ജോബുകളും ഒണ്ട് ഞാൻ അതിനെ കുറിച്ച് ജോലികളുണ്ട് അതിനെ കുറിച്ച് ഞാൻ ചോദിച്ചിട്ടില്ല ഏഹ് ആഹ് ഇല്ല ഞാൻ നമ്മക്ക് സാധ്യതകള്‌ ഇള്ള
അതെ അതെ അതെ ആഹ് അതെ അതെ അതെ അതെ സാധ്യ
നമ്മക്ക് സാധ്യതകൾ ഇള്ളതിനെ കുറിച്ച് മാത്ര ആണ് ചോദി ച്ചറിഞ്ഞത് പ്പം നമ്മക്ക് ചെയ്യാൻ പറ്റുന്നതല്ലേ ചോദിക്കണ്ടെ അപ്പം ഞാൻ അതിനെ കുറിച്ചൊക്കെ ചോദിച്ചറിഞ്ഞു അപ്പോ ചെയ്യാ പറ്റന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടു പേർക്കുകൂടെ നേരിട്ട് ട്ട് വേണെങ്കി പോയി അന്വേഷിക്കാപറ്റും ഏഹ് നേരിട്ട് നമക്ക് ദേ ഇപ്പതിൻ്റെത് എർണാകുളത്ത് വെരുന്നുണ്ട് ഏഹ് ആഹ് എർണാകുളം ഏഹ് ഒരു സ്ഥലത്തുണ്ട് ഇത് വരുന്ന് അപ്പൊ അവിടെക്കെ പോയിട്ട് നമുക്ക് അന്വേഷിക്കാൻ പറ്റും നേരിട്ട് ചെന്നോളാൻ പറഞ്ഞ് ട്ടൊണ്ട് അന്വേഷിക്കാന് ആഹ് പിന്നെ ആഹ് പിന്നെ അവരടെ കീഴിൽ തന്നെ അവര് ജോലി ചെയ്യാൻ പറ്റും അവരുടെ ഇൻസ്റ്റിറ്റ്യൂ ആ അവരുടെതിലേക്ക് ആഹ് കോളേജിലേക്ക് അഡ് നെടുക്കുന്നൊരു ജോലി അപ്പൊ താൽക്കാലിക നമുക്ക് പാർട്ട്ടൈമായിട്ടൊക്കെ വേണെന്നുണ്ടെങ്കില് ഏഹ് അതിപ്പോ പോണേന് മുന്നേ ക്കെ വേണെങ്കി ചെയ്തു കൊടുക്കാൻ പറ്റും അതവരെന്നോടിങ്ങനെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഞാൻ അത് നോക്കുന്നില്ല ഞാൻ എനിക്ക് പൊറത്തേക്ക് വിദേശത്തേക്ക് പോവാനുള്ള ജോ ജോലിയാണ് നോക്കണത് അതിനെന്താണ് ന്ന്ള്ളതാണ് ഞാൻ നോക്കിയത് ഉം ഉം കാരണന്താച്ചാ നമ്മളിപ്പോ ഇവിടെ ഇങ്ങനെ നടന്നത് കൊണ്ടായില്ലല്ലോ
അതെയതെ ശരിയാവാതെ
ഉം ഉം
അപ്പോ എന്താണ് അപ്പൊ അവടെ പോയാ നമ്മുടെ താമസം കാര്യങ്ങളൊക്കെ എങ്ങനെയാ
ആഹ് താമസോം കാര്യങ്ങളൊക്കെ നമ്മക്ക് അതിന്റെ നമ്മള് പഠിക്കുന്നതിന്റെ കീഴിൽ തന്നെ ഇണ്ടാവും നമ്മക്ക് താമസിക്കാനൊള്ള സ സൗകര്യങ്ങളൊക്കെ അഹ് അതിനൊള്ള ഫീസൊക്കൊണ് നമ്മക്കവിടുന്ന് കിട്ടാ
കിട്ടാ ആഹ് അത് അവരെന്താ നമ്മക്ക് ഫീസ് തരുന്നത്
അത് എന്താന്ന് ചോയിച്ചാ അയിനെ കുറിച്ച് ഞാൻ അന്വേഷില്ല പക്ഷെ നമുക്കിങ്ങോട്ട് പൈസ നമക്ക് ഇപ്പൊ ഈയൊരു ഏഹ് സ്കൂൾലൊക്കെ പഠിക്കുന്ന കാലത്ത് ഗ്രാന്റ് കിട്ടുവല്ലോ ഏഹ് ഉം ഉം അതേപോലെയാണ് അവര് തെര്ന്നേന്ന്
അതെല്ലേ ആഹ് ആഹ് ഉം അപ്പൊ നമ്മളിപ്പോ നേഴ്സിങ്ങിന് വേറെയും കൊറേണ്ടാവാരിക്ക്വല്ലേ നല്ലത്
ആഹ് ഇണ്ടേ ഒരുപാ ഈ നേസിംഗ് പറയുമ്പോ തന്നെ ഒരുപാട്ണ്ടല്ലോ ഏഹ് ഓട്ടി ഏഹ് ഓട്ടിയിലേക്കുള്ള പഠനണ്ട് അതേപോലെ അനസ്തേ ഷ്യന്റെണ്ട് ഏഹ് അങ്ങനെ ഒരുപാട്ണ്ടല്ലോ നേഴ്സ് സിംഗ് മാത്രം നേഴ്‌സിങ്ങിൽ തന്നെ ഒരുപാട് സെ ക്ഷൻ വരുന്നില്ലേ ഒരുപാട് ഭാഗങ്ങള്ണ്ടല്ലോ നമുക്ക് പഠിക്കാനായിട്ട് അത് ഏഹ് ഇപ്പൊ നിനക്കിപ്പോ ഏതാണ് പഠിക്കണംന്ന് തോന്നുന്നെന്ന്ച്ചാ ച്ചാല് നമ്മളതെന്തെയ്യാ അതാദ്യം കണ്ടെത്ത്വാ ഏഹ് എന്നി ട്ട് നമ്മളിവര്വാട്ട് സംസാരിക്കുമ്പോ നമ്മക്കതിനൊരു ധാരണ വേണല്ലോ എന്തിനെ കുറിച്ചാണ് നമ്മളിവരോട് സംസാരിക്കണ്ടേന്ന് അപ്പൊ സംസാരിച്ചത് റെഡിയാക്ക്വാ ഉം
പ്പൊ നമ്മളിപ്പോ എത്ര കാ കാലപ്പോ ആ കോഴ്സില് നമ്മളിപ്പോ ചെയ്യണോ അങ്ങനെന്താണത്
നമ്മളിപ്പ അവടെ ഇപ്പൊ ഈ കോ ഇത് ചെയ്യാണ്ന്ന് പഠനം ചെയ്യാണ്ന്ന്ണ്ടെങ്കില് ഇപ്പോരു നാലുവർഷത്തേക്കായ് മൂന്ന് വർഷത്തേക്കായ്രിക്കില്ലേ പഠനം വെരുന്നെ അത്‌ കഴിഞ്ഞാ പിന്നെ നമക്കവിടെ തന്നെ ജോലി ചെയ്യാലോ ജോലിചെയ്യുമ്പോ ന നമുക്ക് ഒന്നേമുക്കാലക്ഷാണ് അവടെ സാലറി സ്റ്റാർട്ടിങ്ങ് പറയ്ന്നെ തൊടക്ക ത്തിൽ തന്നെ ഒന്നേമുക്കാൽലക്ഷം സാലറി ഇണ്ടാവും അപ്പൊ പിന്നെ നമ്മള് രക്ഷപപ്പെട്ടില്ലേ കാരണം നമക്ക് പഠിക്കാനും ചെലവ് വരുന്നില്ല പിന്നെ ആഹ് നമുക്ക് ഏഹ് ജോലി ചെയ്താ സാലറി ശമ്പളവും കിട്ടും അപ്പൊ നമുക്ക് ആഹ് കൊറച്ച് നാൾ അവിടെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പോരാലോ പിന്നെ എന്താന്ന് വെച്ചാല് നമ്മള് വിദേശത്തൊക്കെ പഠ ഠിച്ച് ജോലി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെത്തന്നെ നിക്കാനെ തോന്നു കൻ ഒരുപാട് മാറല്ലോ നമ്മള് അന്നേരം അപ്പൊ അങ്ങനെക്കെ നമുക്ക് തോന്നും ഉം അപ്പൊ എന്തായാലും താൻ ഒന്നും കൂടെ ആലോചിക്ക് പിന്നെ ആഹ് അന്വേഷിക്കാ നീ നീ എന്നെ ഗൂഗിളിൽ ഒന്ന് അടിച്ചു നോക്ക്‌ ജർമ്മൻ ഭാഷ പഠിക്കുന്നതിനെ കുറിച്ചിട്ട് അപ്പൊ അതിലൊക്കെ ഒന്ന് അറിയാൻ പറ്റും കേട്ടോ ഒന്ന് നോക്കിട്ട് നമുക്ക് ഒന്നും കൂടെ ആലോചിച്ചിട്ട് ട്ട് ആലോചിച്ചിട്ട് നമുക്കത് ചെയ്യാം എന്തായാലും ഇപ്പ ഇനി ജൂണൊക്കെ ആവുമ്പഴത്തേക്കല്ലേ ചെയ്യേണ്ടുള്ളൂ ഇപ്പൊ ഇപ്പൊ നമ്മളത് പഠിക്കാൻ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ആറ് മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അപ്പ അത് നമ്മുക്ക് അതിനെ കുറിച്ച് പെട്ടെന്ന് നോക്കാം കേട്ടോ ഏ നീ ഒന്നും കൂടെ ഒന്ന് ആ വീട്ട വീട്ടിലൊക്കെ ഒന്ന് പറഞ്ഞ് അന്വേഷിച്ചിട്ടേ ഞാനും കൂടുതൽ അന്വേഷിക്കാം എന്നാ ശരി ആഹ് ശരി ശരി ഓക്കെ